ഹലോ ആഹ് കേൾക്കുന്നുണ്ട്
ആഹ്
ആഹ്
പിന്നെന്താ
എന്തൊക്കെയ വിശേഷങ്ങളൊക്കെ
വിശേഷം പ്രത്യേകിച്ചൊന്നുല്ല അവിടെങ്ങനാ വല്ല ആനിമൽസ് ഒക്കെണ്ടോ വീട്ടില്
ശക്കേ
എന്താ വല്ല ആനിമൽസും ഉണ്ടോന്ന് ചോയ്ച്ച പൂച്ചെ അങ്ങനെ വല്ലതും വളർത്തുന്നുണ്ടോ
ആഹ് അതൊകണ്ട് പിന്നെല്ലെ അതെ വളർതണൊന്നില്ല ഇതീ കൂടെ ഇണ്ടാവല്ണ്ട്
പൂച്ചയാ
ആഹ് പൂച്ചയും കാക്കെക്കൊ ഇണ്ടാവലണ്ട്
ഉം
കോഴിണ്ട്
ആണോ
ഉം
അപ്പം മുട്ടയക്കെ കിട്ടു മേടിക്കുവാണോ ഇന്ന്
ആഹ് വോടിക്കലന്നാണേ ഇവിടെ കിട്ടലും ഉണ്ട് വാങ്ങലും ഉണ്ട്.
ആഹ്
ഉം
ഉം
പിന്നെ ഞങ്ങള് ഫുഡ് ഒക്കെ അങ്ങനെ ഉണ്ടാക്കല് വിറകുമല അടുപ്പത്താണോ അതോ ഗ്യാസ് മലോ കരണ്ട് ടുപ്പോ എന്താ ഉപയോഗിക്കലൊക്കെ
ചോറൊക്കെ അടുപ്പില് പിന്നെ ബാക്കിയൊക്കെ ഗ്യാസില് ചെയ്യുന്ന സമയമില്ലാത്ത കൊണ്ട് പൊ ചെയ്തിട്ട് പോകണ്ടത്ഉണ്ട്
ആഹ് വെറകക്കെ ആഹ് ഇവിടെ ചോറൊക്കെ അടുപ്പത്ത് മറ്റേ അതാ കുറച്ചൊക്കെ
കച്ചോടം ഉണ്ടായണ്ടേ വേടി
ആഹ് അവിടെ ഇണ്ടല്ലേ പേടിക്കലൊന്നുല്ല
ഇല്ല ഇല്ല
എഹ്
അവിടെ എങ്ങനെ മേടിക്കുവാണോ?
ആ വാങ്ങും ചെയ്യും ഇവിടെ ഉള്ളത് ഉണ്ടാക്കും ചെയ്യും.
ആഹ് ആഹ്
ഉം
പിന്നെ എന്താ
ഗ്യാസ് തന്നെ ബുക്ക് ചെയ്തൽ ഇപ്പോ ആദ്യത്തെ പോലെ കിട്ടണൊന്നില്ലല്ലോ അല്ലേ?
ആഹ് ഇല്ല ഇല്ല ഭയങ്കര താമസണ്.
ഇപ്പ താമസ ആണ് കൊറച്ച് ദിസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളു.
ആഹ് അവിടെ അങ്ങനെയാണോ?
ആ ഇവിടെ അങ്ങനെ തന്നെന് ഇപ്പൊ കിട്ടാന് കൊറച്ച് ടൈറ്റാണ്
ഉം ഫസ്റ്റ്ക്കെ കെട്ടു വിളച്ച് പറഞ്ഞാൽ കൊണ്ട് തരുആയിരുന്നു
ആഹ് ആദ്യന്ന് കുഴപ്പില്ലായിരുന്നു.
ഉം ഇ പിന്നെ നല്ല താമസ മറ്റൊരു യുദ്ധത്തിന്റെ അതിഥിക്ക ശേഷം
ആഹ്
ഉം
ഇപ്പൊ മഴ ആയതൊണ്ട് വിറക്കാ ഒന്നും കത്തണും ഉണ്ടാവില്ല
ആഹ് ഓണ ഞാൻ ഭയങ്കര താമസം പച്ചയട്ടിരിക്കും.
ആഹ് കത്തിങട് പിടിച്ച കിട്ടൂല.
ഉം അതെ
ഉം
പിന്നെ എന്താണ്
പിന്നെ ങ്ങള് ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് ടൂറൊക്കെ എങ്ങോട്ട് പോവലങ്ങനട്ട്.
ആ കൈനിയറ് പോയായിരുന്നു എറണാകുളം, വയനാട്. കോളേജിൽ നിന്ന് പോയാരുന്നു.
ഏഹ് എങ്ങനെണ്ട് അവിടെക്കെ കാണാന്
ഏ് കാണാനൊക്കെ സ്ഥലമൊക്കെ വള്ളണം പക്ഷെ എല്ലാത്തിനും ഭയങ്കര റേറ്റ ആണ് സാധനംതിനോക്കെ അഞ്ഞൂറ് തൊട്ട് ട്ട ആണ്ല്ല എറണാകുളത്തൊക്കെ ഫുള്ള് റയറ്റ്
ആഹ് നിങ്ങള് എല്ലാത്തിലും ഇതില് പാർക്കിലും ഇതിലൊക്കെ കയറിനോ
ആഹ് കേറിയായിരുന്നു തെന്നിയൊക്കെ ചെയ്തു വെള്ളമായിട്ട് കിടന്നു.
ഫുഡൊക്കെ ങ്ങള് വാങ്ങി ഓട്ടൽന്ന് വാങ്ങിക്കക്ക അതോ ബസ്സൽ കൊണ്ടോയിക്കാ
പത്ത് ദിവസം വയപ്പോം നമ്മളന്നെ ഫുഡ് കൊണ്ടുവരണായിരുന്നു പിന്നൊണെങ്കില് ഹോട്ടലിൽ കയറി അപ്പം. ഫസ്റ്റ് ബിരിയാണി ആയി പിന്നെ സദ്യയായിരുന്നു അത് കൊള് സദ്യൊന്നും കൊെള്ളത്തില്ല ചോറക്കാന്റെ. ഒട്ടിയിരി ഒട്ടിയിരിക്കുമ്പോല്ലേ ഇവിട്ത്തെ പോലെയൊന്നുമല്ല.
ഏഹ്.
ഉം
ഉം
എന്താണ് ടൂറൊക്കെ പോയിട്ടുണ്ടോ
ഞാന് ടൂറ് അങ്ങനെ പോയിട്ടൊന്നുല്ല കോട്ടക്കുന്ന്. പിന്നെ അങ്ങനെ പോയിനത് .
ഓഹ് ഓഹ് പിന്നെ കാണാറുണ്ടോ സിനിമ. ആഹ് ആഹ്.
അങ്ങനെ പോയി.
ഉം
ഉം
തിയേറ്ററിലൊക്കെ പോകാറുണ്ടോ
വീട്ടിലും ഇപ്പൊ പോവല് കമ്മിയാണ്.
ആഹ് ആഹ്.
പോ പോകലൊന്നുല്ല.
ആഹ്.
പിന്നെ അവിടെ എങ്ങനെ അടുത്തടുത്ത് വീടുകളും കടകളൊക്കെ ഉണ്ടോ
ആഹ് ഇവിടെ എല്ലാ ആഹ് ഇവിടെ എല്ലാം അടുത്ത്ടുത്ത്ടുത്തുണ്ട്.
ആഹ് സ്ഥലൊന്നും ഉണ്ടാവില്ലല്ലേ തോനെ എല്ലോട്ത്തും വീടാളേക്കാരം.
ആഹ് ഫുള്ള് വീട് അടുത്തെടുത്ത ഇവിടെ ക്കതും ഇവിടെ മുസ്ലിംസ ഹിന്ദുക്കള കൊറവ.
ഏഹ്.
ആഹ്. പിന്നെ
പിന്നെ എന്തൊക്കെയാട്ട്
റ്റെമ്പിളൊക്ക ഉണ്ടോ അടുത്ത് അതോ ദൂരേ
ദൂരെണ്.
ആണോ
ഉം
ഉം ഇവിടൊക്കെ ഇവിടൊക്കെ അടുപ്പിച്ചടിപ്പിച്ച് പള്ളിയൊക്കെണ്ട്.
ആഹ്.
ഉം
പിന്നെ ഇവിടെ പിന്നെ അടുത്ത് ജാമിന്റെ കമ്പനിണ്ട്.
ആന്നോ
ചോസിന്റെയൊക്കെ കമ്പനി പക്ഷെ നമ്മള് കാണാനൊന്നയി കുലാ അഹ് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ആയതോണ്ട് നമ്മുക്ക് പോയി കാണാൻ എന്തൊക്കെയള്ളെന്നൊന്നും. കാണാനൊന്നും ഓല് അയക്കൂ സമ്മയ്ക്കൂല അയീക്കൊന്നും കേറ്റൂല.
ആഹ് ആഹ് ആഹ്.
ഉം
ഇവിടെ ബ്രെഡിന്റെ ഒരു ഇതുണ്ട് കമ്പിനി ആഹ് വർഷോകെ ആഹ് ഇവിടെ റോഡ് സൈഡില അതോണ്ട് നമ്മ കടയിലൊക്കെ പോകുമ്പോ കാണാൻ പറ്റും.
കാണപറ്റൂല്ലേ
ഉം
പണിക്കാരൊക്കെ ഇണ്ടോ
ആഹ് ഇണ്ട്ണ്ട്
ആഹ് ഏ ബംഗാളിസ്
ഉം ഇപ്പൊ ബംഗാളിസ എല്ലാ ഫീൽഡിലും തേങ്ങ ഇടാനൊക്കെ
ആഹ് ഇപ്പോക്കെ അതന്നെണ് എല്ലാത്തിനും ബംഗാളിസ്
ഉം അതെ അതെ
ഉം
പിന്നെ എന്താണ് അവിടെ ഒക്കെ തേങ്ങ അടത്താനൊക്കെ ബംഗാളിസാണ വരുന്നെ
ആഹ് ആഹ്
ഉം
പിന്നെ ഇവിടെ അടുത്ത് കുറച്ച് അപ്പുറത്തെ ഡെബാരൊക്കെണ്ട് അവിടെ കാട് വെട്ടണന്നുണ്ടായിരുന്നു
പിന്നെ ഞാന് കവറൊക്കെ ഇട്ട് റെഡിയാക്കിനു ഓക്കേണ്ടേ
ആഹ്
പിന്നെ ഇവിടെ വെരകിന്റെ ഇത് കീറിന മെഷീൻ കൊണ്ടുന്നണ്ട് ഇങ്ങനെ
ആഹ് ആഹ് ഓ ഓ ഇവിടെക്കെ ആളെ നിപോവേ ചെയ്യും മെഷീൻ ഒക്കെ ആവുമ്പോ ഒത്തിരി പൈസ ആവും ഉം
പിന്നെ ഞാനെ കൊറച്ച് നേരത്തെ ഹോസ്പിറ്റലിങ്ങനെ പോയി വരിന് അലർജിക്ക് അലർജി പിന്നെ ഞാനെ അയിന് ഓമിയോ മരുന്ന് കൊറെ കുടിച്ചു ആയുർവേദം കുടിച്ചു പിന്നെ ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചു അതൊന്നും ഒരു മാറ്റോം ഇല്ല കൊറേ കുടിച്ചാൻ അലർച്ചി മാറണേല്ല കൊറേ ഇപ്പൊ ഒരു വർഷായിക്കും ഒരു വർഷത്തിലേറെ ആയിണ്ടാവും അങ്ങനെ
ഉം കൊച്ചുപ്രായംതോട്ടെ ഇണ്ടോ
ഇല്ലല്ല ഇപ്പ രണ്ട് വർഷായി അങ്ങനെ ഒരു അലർച്ചി
ഉം ഞങ്ങടെ ഇവിടെ ചേച്ചിക്ക്ണ്ട് കൊച്ചുപ്രായതോട്ടെ മാറണൊന്നുമില്ല
ഏ
ചേച്ചിക്ക് ഇണ്ട് അലർജി
ആഹ് ആഹ് എന്താണാവോ ഏതായാലും ഒന്നും കൂടെ എല്ലാ മരുന്ന് നോക്കി ഓമിയെ നോക്കി ഈ ആയുർവേദൊക്കെ നോക്കി
ഉം അപ്പൊ അവര് എന്താ പറഞ്ഞിരുന്നേ ആഹ് മാറാൻ മാറുവോ അതോ ഇല്ലേ
ഒര് അങ്ങനെ പോകുമ്പോ മരുന്ന് നേരും അത് കഴിക്കാൻ പറയും പിന്നെ ഒന്നും പറയണൊന്നുല്ല ചെറുപ്പിന്റെ ചെർപ്പിട്ടിട്ടാണ് ചെരുപ്പിന്റെ അലർജിയാന്നാ പറയുന്നേ ചെയ്ത് ചെരുപ്പിട്ടാലും അത് മാറൂല്ല
ആഹ്
കാലിന്റെ വെ രലിമേ അങ്ങനെ ഭയങ്കര ചോറച്ചിലും ആയിമേ തരിതാരി പൊന്തിരിമാതിരിയാ
ഓ ഓ അപ്പൊ ഈ ഫുഡൊക്കെ എന്തേലും ഇതൊക്കെ ഇണ്ടോ ഫുഡിന്റെ അങ്ങാണം
പുട്ടിന്റെത്
ഉം
ഡോക്ടർ പറഞ്ഞ് ചെരുപ്പിട്ടിട്ടാണ് ചെരുപ്പിന്റെ ഇതാണ്ന്നൊക്കെ പറഞ്ഞ്
അങ്ങനെയൊക്കെ വരും അത്‌ ല്ലേ
അങ്ങനെ ഇണ്ടായേക്കും
ഉം പിന്നെന്താണ്
പിന്നെ ചാമ്പ് ചാ ചാമ്പക്ക ഒക്കണ്ട് ഇവിടെ
ആണോ അടുത്ത വീട്ടിലേ അതോ
വീട്ടില്ണ്ട് ചാമ്പക്ക
ആ ഇവിടെ മാങ്ങ ഒക്കെ ഉള്ളു വേറെ അതൊന്നും ഇല്ല
മാങ്ങ ഇണ്ടോ
ആഹ ഇണ്ട് ഇണ്ട്
ചക്കിം
ചക്ക ഇല്ല പക്ഷേ ഇവിടെ അടുത്തുന്നൊക്കെ കൊണ്ടുവരുന്ന് ഇപ്പൊ ചക്ക സീസൺ അല്ലേ
ഉം പണ്ടൊക്കെ ആനില്ലേ ഇപ്പൊ ഒരു ചക്കൊന്നും കാണലില്ല ആദ്യത്തെ പോലെ
ആഹ അത്രയും
പണ്ട് പണ്ടൊക്കെ എന്നും ചക്ക കൂട്ടാനും ഇതൊക്കെനി പൂളിം
അതെ ഇപ്പൊ പിന്നെ അങ്ങനെ
ഇപ്പൊ ഈ പന്ന്യാൾ ഇണ്ടായേനെ പൂളിം തന്നെ എല്ലോട്ത്തും നിക്ക്ണില്ലല്ലോ പണ്ടത്തെ മാതിരി
ആഹ്‌ ഉം ഉം അവ്ടെങ്ങനെ ഇപ്പ ചക്കൊക്കെ കിട്ടാറുണ്ടോ
ചക്ക ഇബ്ടെല്ല ചെൽപ്പ എവിടുന്നെങ്കിലുംഒക്കെ ചെൽപ്പ ഇപ്പ കിട്ടല്ണ്ട് ഇപ്പ അടുത്തും അങ്ങനെയൊന്നുംല്ല ഇവിടെ ഇല്ല കുറച് അങ്ങട്ട് പോയാല് ചെല്പ്പൊ ആരേലും ഒക്കെ തെരും
കച്ചോടും
ഉം
ഉം
ഇപ്പൊ പണ്ടത്തെ മാതിരി ഒന്നും കാണലില്ല അപ്പൊ ഇനീ ഇനി ഇള്ളോലൊക്കെ മിട്ടായിളെ കാണുള്ളൂ ചക്കെന്റേം മാങ്ങെന്റേം
ആഹ അപ്പ മറ്റേ ഓര് ആക്ക
ആഹ്‌ ആഹ് ഒര് അയ്പൈസിന്റെ ചക്കിം മാങ്ങിം മുട്ടായില്ലേ അതേപോലെ ആയിക്കാരം ആ മുട്ടായി ചക്കെണ് മാങ്ങേണ് പറഞ്ഞ മാതിരി
ആഹ്‌ എങ്ങനെയൊക്കെ ആണ് ഈ മരങ്ങളൊക്കെ അയിന് ഇങ്ങനെ മുറിക്കല്ലേ ഇപ്പൊ എല്ലോട്ത്തൊക്കെ ഇങ്ങനെ വീടാളും ഇതൊക്കെ വരല്ലേ
ആഹ അതോണ്ട് പിന്നെ പാടാ
ആഹ്‌ അതൊക്കെ എല്ലോട്ത്തും മരങ്ങളേ വീടാളൊന്നും കാണൂല
ഉം അതെ പിന്നെന്താണ്
പിന്നെ ഇങ്ങനെ പോണു
ഉം സുഖാണ
ആഹ സുഖാണ്
ആഹ പിന്നെ എന്നാ വെക്കട്ടെ
ആഹ ആയിക്കോട്ടെ
ആഹ ശരി